ഹലോ
ആഹ് കേൾക്ന്ന്ണ്ട് മഴ ഉണ്ടോ
മഴ അ മഴ പെയ്ത് ചോർന്നു ഇപ്പം മഴയില്ല മക്കള് നാലരക്കാവുമ്പോ വരും അതുവരെ വെറുതെയിരിക്കാ
മണി ആഹ്
നാലര നാലേമുക്കാലൊക്കാവുമ്പോതിന് വരും
ഇന്നെന്താ അവിടെ ഏ രാത്രിത്തേക്കുള്ള ഭക്ഷണം
രാത്രിക്കെന്താ ഉച്ചക്ക് ഉണ്ടാക്കിയ തന്നെ എന്താ പറിലെ ഞാൻ പർഞ് ചോറ്
എന്താ മുര്ങ്ങന്റെല മീൻകറി ചചെമമീം പൊരിച്ചത് തക്കാളി താളി
നിൻക് അവ്യൽ ണ്ടാക്കാനറിയോ
ആഹ് ഇൻക്കറിയാ ഞാൻ ണ്ടാക്കലെങ്ങനെ ഞാൻ പറഞര്നോ
ആഹ് അത് പറയാല്ല എനക്കർല ഞാൻ ഇത് വരെ ഇണ്ടാക്കിയിട്ടില്ല
ഞാൻ ഇണ്ടാക്കലേ ന്താ പര്യല് എല്ലാ പച്ചക്കറില്യേ അതായത് ആ നമ ക്ക് വാണ്ട്യ പച്ചക്കറി ഒക്കെ എട്ക്കാ
ആഹ്
എന്നിട്ട് പിന്നെ ഐക്ക് എന്താ പറിയല്
അല്ല ഓരോരുത്തര് കൈപ്പക്കെല്ലൊ ഇടുല്ലോ നീ ഇടോ
ഏ അതൊന്നും ഇടേല്യ ഞാൻ ക്യാരറ്റ് പിന്നെ മുരിങ്ങാക്കോല് മുരിങ്ങാക്കോലില്ലേ ഉരുളക്കിങ്ങ് ആ ഉര ഉരുളക്കിയങ്ങു ടേണ്ട് വാണ്ട്യോല് ഇടും മാണം ന്ന്ള്ളോല്ടും പയർ ഇടാ ബീൻസ് ഇടാ അമ്മളെ എട്ത്തെ എന്തെക് ക്കെ പച്ചക്കറികള് കിട്ടണത് പച്ചായ്ക്ക അതൊക്കെ ടാം
പച്ചക്ക പ പഴം പഴം അല്ലെ പച്ചക്കായ
പച്ചക്കായ പച്ചക്കായ പചായ്ക്കന്നൊക്കെ പറിം ഞങ്ങളൊക്കെ വ്ടെ പചായ്ക്കാന്നാ പറയാ
മ് ആഹ്
എന്നിട്ട് അതെയ ആഹ് പിന്നെ തേങ്ങ തേങ്ങരച്ചത് പച്ചമുളക് ഇത്തിരി മഞ്ഞപ്പൊടി
എങ്ങനെ ആദ്യങ്ങനെ വേവിച്ചതിന് ശേഷല്ലേ ഈ തേങ്ങ അര്ച്ചത് അയ്ലേക്ക് കൂട്ടാ
ഇതാദ്യം വേവിക്ക്അ കുക്കർല്ട്ടോ എങ്ങനെയെങ്കിലും വേവിക്ക്അ ആഹ് മതി ഒറ്റ വിസിലോണ്ട് അല്ലങ്ങണ്ട് വെന്ത് കലങ്ങും
ആഹ് ഞാത് രെ വെച്ചിട്ടില്ല
ഏഹ് വെശ്ശോക്കിട്ടില്ല ഞ ഞാവെക്കെൽണ്ട് എടക്ക് വെക്കൽണ്ട് ഷെ മുര്ങ്ങ
മേ തൈര് കൂട്ടോ
തൈരൊന്നും ഞാൻ പാരല് ല്ല തൈര് പാര്ണോലുണ്ട് ചെൽ ലോല് വാരല്ണ്ട് തൈര് വാരല്ണ്ട് ശെരിക്കും അയ്ക്ക് തൈര് വാണം ശേ അതൊന്നും ചെലപ്പണ്ടാവൂല ആ സാധനം ഒന്നും എപ്പഴൊന്നും ണ്ടായിക്കോ ആഹ് എപ്പഴൊന്നും വീട്ട്ല് ണ്ടായിക്കോണംന്നില്ല
അല്ല അപ്പൊ വഴുദിനങ്ങല്ല ഇടൊ അയ്ല്
വൈദനങ്ങ ഇങ്ങട് അടി അതാണ്ട് ഒടഞ്ഞ് ഇങ്ങട്ട് അലീസാവും. അതൊന്നുംടാൻ റ്റി ല്ല പക്ഷെ ഒ ഒറപ്പ് ആഹ് ഒറപ്പുള്ള സാധന വെണ്ടക്കെട്ടാ കൊഴുപ്പെയ്ക്കാരം
ആഹ് ചേന
ആഹ് അഹ് അതൊന്നും ഇടല്ല അതൊക്കെ സാമ്പാർകല്ലെ ഇടല് ഇതിന്റെ മെയ് ഇതിന് ഇതില് മെയിൻ ആയിട്ടുള്ളത് ഇതാണ് മുരിങ്ങാക്കായ
ആഹ് മുരിങ്ങക്കായക്ക് കിലോനിപ്പൊ എഴുവത്തഞ്ച്ണ്ട്
ആഹ് ക്യാരറ്റ് ആഹ് ന്നാ പിന്നെ ഇപ്പം വക്കണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് വെക്കമ്മക്ക് ക്ക് വെല കൊറീണൊരു സീസൺണ്ടാവും പടവലം ആഹ് പടവലം ഇടല്ണ്ട് പടവലങ്ങ് പടവലം പറ്റും അത് ഒടിയൊന്നുംല്ല
അ പടവലത്തിന്റെ മുർച്ചയ്ഞാആ ഉള്ള്ത്തെ ഇതെല്ലാം കളയണം ഞാൻ അങ്ങനെ കളയല് അയ്ല് ഒന്നും ണ്ടായില്ലല്ലോ തോലെല്ലാം കളയണാ
തോല് കളയണ്ടടി അതിൻ മ്മെ അത് ച്ചെരകി കൊട്ക്ക്അ ഇങ്ങളെ നാട്ടിൽ എങ്ങനെ പറയല് ഇന്ക്ക് അറിയുല ഞങ്ങള്വ്ടെ ചെരകാന്നാ പറയാ
ടവലം വാങ്ങൽല്ല അത് അതുവല്ല മുറിച്ചയിഞ്ഞ ഒന്നും ഇല്ലല്ലോ ഉള്ളിൽത്തെ ആ സാധനങ്ങളെല്ലാം കളയണ്ടെ ഒരു വെള്ള പോലത്തെ
ആഹ് ആ സാധനക്കെ കളയണം അവോണ്ട് ഇല്ലെടിയാ അത് അത് നിങ്ങളക്കത്തിരിയാ മത്തനെക്കോ ഇട്ടാല് മത്തനൊക്കെ ഇടുന്നേന് പ്രശ്നണ്ട് പക്ഷെ മത്തനൊക്കെപൊടിയേക്കാരം അതൊക്കെ ക്കെ പച്ചക്കറി ഇതില്ലേ സാമ്പാർണ്ടാക്കൂല്ലേ അഴിക്കെ അതൊക്കെ പറ്റൊള്ളൂ ഇതിക്ക് ഇതന്നെ നമ്മളെ ക്യാരറ്റും മുരിങ്ങാക്കായിം പച്ചക്കായ ഇതൊക്കെ ക്കിട്ട്ങ്ങാണ്ട ഈ ഇത്ണ്ടാക്കല് മറ്റതൊക്കെ ണ്ടാക്കിയ ഇ വെന്താ ഒടിം വെള്ളരി അതൊക്കെടാ
ആഹഹ് വെള്ളരി ആഹ് വെള്ളരി കുമ്പളം എല്ലടാ ല്ലെ
ക്കെ ആഹ് അതൊക്കെ നീളത്തില് അ രിഞ്ഞ്ങ്ങാണ്ട് ഇടണം
ആഹ് ഒരിക്കാക്കണം എന്തായാലും
നീളത്തിലരിഞ്ഞാണ്ട് ഇടുമ്പെയ് വേറൊരസാ ഞാൻ ഇവ്ടെ ഇണ്ടാക്കിന് പടവലം ഇന്റെ അടുത്ത് അയ്ന്റ് ന്റെ മോളെ ഫോട്ടൊക്കെണ്ട്
ആഹഹ് ചിത്രല്ലം എട്ത്ത്നി
ആഹ് ചിത്രട്തിനി മോളെ ചിത്രൊക്കെ എടുത്തചീനി അപ്പോ അഹ് ഇപ്പൊഴുണ്ട് ഇൻ ഇന്റെ കയ്യില്
ണ്ടോ നരമ്പേനി എനക്ക്താ ഇഷ്ടം ആ പീച്ചിങ്ങാന്നെല്ലാം പറയുന്നേ
ആഹ്‌ ആഹ്‌ ആ ആഹ് കേട്ട് കേട്ട് കേട്ട് ആ നീളക്കത്തില് ലൈറ്റ് കളറ് പച്ചായിട്ടുള്ളെ
ഇങ്ങെ മോനലിങ്ങനെ മുറിച് കളയും ഉണക്ക ചെമ്മീൻന്റെപ്പറെള്ളാം ഇട്ട് വെക്കുവല്ലോ നല്ല ടേസ്റ്റാ
ആഹ്‌ ഇനിക്കറിഞ്ഞുടാ ഈ പറയണതാ സാധ നന്താന്ന് ശരിക്കും ഞാൻ വിചാരിച്ചുെന്നെയാണോ നി വിചാരിണ്
അല്ല അത് ഒണക്കി കഴിഞ്ഞാൽ നമ്മക്ക് കുളിക്കുമ്പോ ഒരക്ന്ന ആ സാധനയിട്ട് ഉപയോഗിക്കും
ആഹ ആഹ് അല്ല ഇത് അത് അത് ഈ മരത്തുമ്മലൊക്കെ വള്ളിയാട്ട്ണ്ടാണ അതല്ലേ
ആഹ്‌ പടവലത്തിന്റെ വേറെ ടൈപ്പ് കുറച്ചും കുടെ കട്ടില്ലേ ഉള്ള് നല്ല സോഫ്റ്റ് ഏയിക്കും
ആ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി എന്റെ ഇമ്മേന്റെ വീട്ടിലൊക്കെ ഇണ്ടായിരുന്നു. കാരണം അതിന്റെ ചെകിരി ഞാൻ കൊണ്ടോന്ന്ണ് തിന്ന് നോ കിട്ടില്ല മുരിങ്ങമരംലെടി ഇന്നലെ എന്റെ എളേച്ചന് കുറച്ച് മുരിങ്ങ ഓനോട് പണിക്കോയ എടുത്തന്ന്
എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ട മുരിങ്ങ ശെ നമ്മൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇവിടെ ഇല്ല
എല്ലാ എന്താ പറ ഇലകളെല്ലത് എനിക്ക് നല്ല ഇഷ്ട
എനക്ക് ഈ മത്തന്റെ ഇല വെച്ചതൊന്നക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. എന്താ ഒരുപ്പാ രസവു ഇല്ല
സാധന ഐഷ് അതൊക്കെ മതി ചോറ് ഒരുപാട് തിന്നാൻ
ആ അതെല്ലാം ഉണ്ടെങ്കെ അങ്ങോട്ട് മാറ്റി അങ്ങ് വെക്കും അത് നമുക്ക് ഇഷ്ടല്ല പക്ഷെ അതിനെക്കൊണ്ട് ചമ്മന്തിയാക്കി അപ്പുറത്തെ വീട്ടിലള് ഒന്ത് രസാ ചമ്മന്തി ഇഷ്ടായി ആഹ്‌ അത് എങ്ങനെയന്ന് ഞാൻ ചോയിച്ചിട്ട് പറയാ ആ അത് വഴത്തി മ്മൻ ജ്യൂസിലടിക്ക അത് നല്ല പേസ്സ്റ്റ് വൽത്തിലാവു എന്ത് ടേസ്ട്ടാണോ
ഉം ഞാന് ആ മത്തൻന്റെല ചെറുതാക്കി അരിഞ്ഞിട്ട് തന്നെ തേങ്ങയും പച്ചമുളക് ഇട്ട്കാട്
ആ അതെനക്കറിയാ ഞാൻ എന്റെ ഭർത്താവിന് ആക്കി കൊടുക്കണ്ട് പക്ഷെ അനക്ക് എനക്ക് തിന്നുപോ എന്തോ വായിക്കന്തോ ചോയ നനക്ക് ഇഷ്ടായിട്ടില്ല
ഉം എന്റെ മകനൊക്കെ നല്ല ഇഷ്ടണത് എനിക്കും നല്ല ഇഷ്ടാ ഞാൻ ഇവിടെ കൊണ്ടരല് ഇണ്ടാക്കലണ്ട്
മുറിങ്ങ ചീര മുരിങ്ങ അങ്ങനെ തേങ്ങ ഒതുക്കി വെച്ചിട്ട് താളിപ്പൊന്നു എനക്ക് ഇഷ്ടല്ല ഒരു താളിപ്പു എനക്ക് ഇഷ്ടല്ല മുരിങ്ങയും പരിപ്പും ഇട്ട് വക്കലുണ്ട് നല്ല രസ
ആ ആ തേങ്ങര ആ അത് ഞ തേങ്ങര മുരിങ്ങ ചക്കക്കുരു ചക്കക്കുരു ആയിലെ
മു മു മുരിങ്ങക്കോലും പരിപുട്ടക്കെല്ലേ
ആ അതേശന്
നല്ല രസ്
മുരിങ്ങി ചക്കക്കുരു നല്ല രസാ
ആ ചക്കക്കൊരു ഞാൻ പരിപ്പും ചക്കക്കൊരു വെക്കല്ണ്ട്
അനക്ക് ഇപ്പവടെ ചക്കരു ഒന്നും കിട്ടലണ്ടാവില്ലേക്കാരല്ലേ
ആ ചക്കകുരു കിട്ടീൻ ഇവിടെ നമ്മൾ നിക്കുനീടാതെ പ്ലാവില് പത്ത് പതിനഞ്ച് ചക്ക ഉണ്ടായിന് അപ്പം നല്ല കാറ്റ് വന്നാല ആ ഒന്ന് വീണത അപ്പൊ കൂടെ പതിനാലെണ്ണത്തിന് താഴയിട്ട് ബാക്കി രണ്ടെണ്ണം ഉണ്ടേ അത ഒന്ന് കേ
അപ്പ അത് നിക്കന്നോടട്ട് ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റൊ
അവരും ഇവിടെ തന്നെയാണ് അടുത്ത റൂമിൽ തന്നെയാണ് അവര് ഇതിന്റെ ഉടമസ്ഥർമ്മ അപ്പൊ അവർക്ക് ആ സ്ഥലത്താന്നില്ല അവിടെയാ നമ്മ വിരിച്ചല്ലൂട വില്ല് വണ്ടി വ നല്ല സ്ഥലല്ല അവിടെണ്ട് കു എല്ലായിർക്കും തരും അങ്ങനെയൊന്നും ഇല്ല കൊരങ്ങനെല്ലാം കൊണ്ട് പോയി ഈ പ്രാവശ്യം മാങ്ങട്ടില്ല ചക്ക ഒരു കഷ്ണം കിട്ടി പിന്നെ അത്രേ ഉള്ളു ബാക്കി ഇനി ഒന്നുംണ്ട് അതും കേ
പൈക്കോളം കാത്ത് വെച്ചത്രക്കെ
അത് മേലെ നമ്മുക്ക് കേറാനൊന്നും കഴയില്ല
മ്മ്
അതും ആ വീണത് കയിഞ്ഞ കൊല്ലം പാട് പത്ത്റിവണ്ണം ഉണ്ടായിന് ഈപ്രാവശ്യം കണ്ണ തോന്നുന്നു എല്ലം വീണ് പോയി പതിനഞ്ചെണ്ണ വീണ് മെത്തുമമ്മലയെ പോയി
മ്മ് രസണ് ഇവിടെ നല്ലോ മാങ്ങഉണ്ടാവലുണ്ട് ഇവിടെ മല മല ഉള്ളണ്ട് ണ്ട് മലേന്ന് നല്ലോം കൊണ്ടരും മലയിൽ നിറച്ചു മാങ്ങണ്ട്
മാങ്ങന്നും മാങ്ങ നമുക്ക് കടയിൽന്ന് പൈസ കൊടുത്ത് വാങ്ങല വല്ലാതെ കിട്ടലൊന്നുമില്ല
മാങ്ങാ മാങ്ങ തന്നെ വൈക്കണേന മുമ്പ് പറച്ചോണ്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ വെച്ച് പറപ്പിച്ചും എല്ലാ ഞ അവിടുന്ന് ആരെങ്കിലൊക്കെ പറിച്ചുൊണ്ട് പോകും
ആ് അല്ല വീട്ടിൽ പോയാല് കിട്ടും ഇവിടെന്ന് ഒന്നും കിട്ടും ത്തല ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പപ്പായപ്പാഴൊന്നും മര ത്തിമ്മ വന്ന് തിന്നാൻ കഴയില്ല എല്ലാം കരങ്ങന്മാര് വന്ന് തിന്നും
ആ ഇവിടെ പിന്നെ അതൊക്കെ ചക്കീന്നൊക്ക ചക്കന്റെ ഇത് കഴിഞ്ഞു ചക്ക കഴഞ്ഞഞ് ഇനി അടുത്ത അടുത്ത കൊല്ലം നോക്കേണ്ടി വരും ചക്കട്ട ഇണങ്കി
ഹം
ഈ കൊലത്ത് ചക്കക്കെ തീർന്നു ഞാൻ ചക്കൊണ്ട് ചക്കപ്പൊരിഒക്കെ ഉണ്ടാക്കിയ നോക്കി ചക്കപ്പൊരി ഉണ്ടാക്കിക്കണ നീ ആ വളിച്ചെനണ്ണേലന്നെ അന്നെ ല്ല രസമാണ് വെറുത മഴാലത്തൊക്കെ വെറുതെ കുത്തിടുക്കുമ്പോ തിന്നാ നല്ല ടേസ്റ്റ
എന്റെ മോളെ ഗർഭിണി ആയിരിക്കുമ്പോ പങ്ങളെ ഭർത്താവ് അതാട അഴേക്ക് എണ്ണ എന്തോ ആയാലും ചൊയ വരൂല്ല അങ്ങനത്തെ ആയി പോയി അവര് തിന്നോക്കില്ലാ
ആ നല്ല പൈസല്ല ഇനി എത്ര പൈസയാ
ആഹ് പുറത്തുന്നകുമ്മ നല് പൈസുണ്ട്
ഉം
പൈസ കണ്ട് പൈസ പിന്നെന്താ
വേറെന്താ ആ അപ്പൊ രാത്രിത്തേക്ക ഒന്നും ഉണ്ടാക്കണ്ട അല്ലെക്ക്
യെ യെ
നിനക്കെന്തെങ്ക ആക്കണ പുട്ടും പാഴത്ത ആക്കാന്ന് വിചാരിക്കുന്ന
അ എങ്ങനെയാണ് ആ പുട്ടും പഴും തിന്നാ എനക്ക്ന്നയില്ല
അല്ലങ്ക നല്ല ഏരുള്ള കറിമാണം നല്ല പു കറിയില്ല പിന്നെ
ഏരുള്ള കറിയൊന്നല്ല മീൻകറിയോ കടലക്കറിയോ
കാട്ടിലൊക്കെറ നരുന്ന് വെച്ച് നല്ല കോഴിക്കറി ഇറച്ചിക്കറി നല്ല മത്തിക്കറി
ഐഡിയ ഉണ്ട് കോഴിക്കറി അരച്ചി രൊക്കെ വിചാരിച്ച്കാണ്ട് ത്തിന്നാ മതി പ്രശ്ം തീർന്നു
അല്ല പുട്ടും പഴും അനക്ക് പിള്ളേർ അതിൽ കുറച്ച് പഞ്ചസാരിയും കിട്ടും വറത അല്ല
ഉ തിന്നാനും കൂടി കഴിയണം
അത് നിന്നും ചൂട് കുറച്ച് ചൂടാവുമ്പോ പിള്ളേരും തിന്നും പിള്ളേർക്കും ഇഷ്ടമാണ്
ഏഹ് ആഹ് ചൂ ചൂടില് തന്നെ അപ്പ തന്നെ പാത്രത്തിക്കിട്ട് അപ്പ തന്നെ തിന്നേണ്ടി വരും അല്ലേ
അത് ആഹ് സമയയാവുമ്പോ ഒന്നും കൂടെ ഒന്ന് ച ചൂടാക്കാാല പൊത്തി വെക്കാലനേ വയാക്കണ്ട വേഗം കഴിക്കും വേഗം ഉറങ്ങും നീ കളിയാണല്ലണ്ടോ
ഇല്ലല്ല ഇക്ക അത് വല്യതാല്പര്യം ഇല്ല
ആഹ്
കളിയൊന്നും വലിയ താല്പര്യ ഇല്ലാത്ത സംഗതിയാ
ഉം ഉം ഉം
സിനിമ ഒക്കെ കാണലുണ്ടോ എന്ന് ചോദിച്ചാ അപ്പൊ ഞാ വേണമെങ്കി പറയാം സിനിമാ സീരിയൽ അപ്പഴ പഴയ പടങ്ങളെ കാണുള്ളൂ അതും യൂട്യൂബൊക്കെ തുറന്നക്കാണ്ട് ഇ ഏതെങ്കിലും പഴയ പടങ്ങള്
എന്നാ ശേരിയടി മോള് വരാനായി വിദ്യാലയം വിടുംപ്പൊ
ആ്ഹ് ആയിക്കോട്ടെന്നാല്
ഓക്കെ